ഹലോ കേക്കാവോ ആ കേക്കുന്നുണ്ട് അവിടെ ക്ലിയറല്ലേ
ആ ആ ക്ലിയറ
ആ ഓക്കെ എന്തൊക്കെയിണ്ടട വിശേഷം
സുഖം എങ്ങനെ പോകുന്നു
സുഖം അങ്ങനെ പോന്നുല്ലേ ഓക്കെ മഴക്കെ ഇണ്ടോ
ബയങ്കരം മഴ അവിടെ മഴ ഇണ്ടോ
ഓ ഇവിടെ മഴ എന്ന് വെച്ചാല് രാവിലെ മുതല് ത് വരെ നല്ല മഴന്നേരുന്നേ ഇപ്പം അങ്ങനെ കൊഴപ്പൊന്നുല്ല ഹെ ഒരു ചെറിയൊരു തട്ടൊക്കെ ഇണ്ട്
ഇദ് ആണോ പക്ഷെ ഇപ്പൊ ഇവിടെ ഭയങ്കര മഴ മഴ പെയ്യുന്നു യിരുന്നു മൊത്തം നനഞ്ഞ് കുളവായി
ആ ശെരി ഇന്ന്പ്പോ സഡേൊക്ക ആയൊണ്ട് ഒരുപാട് ഭ സും ഉണ്ടാവും ചെയ്യും കല്യാണായിട്ടും എന്താ പരിപാടി കല്ല
ഞങ്ങക്കൊരു കൽ അപ്പ അതിന്റെ ഹെൽദി പ്രിപ്രോഗ്രാമിലായിട്ട് ഇങ്ങനെ പോവുകയാണ്
അ ശരി ആ ശരി ഹൽദില്ലേ ആ ഓക്കെ അപ്പം ഇന്നല്ല കല്യാണം ക
കല്യാണം ബുധനാഴ്ച
ബുധനാഴ്ചല്ലേ ആ ഇന്ന് അതിന്റെ ഹെൽദി പ്രോഗ്രാമാണ് ആരാ റിലേറ്റീവ്സോ ഫ്രണ്ടോ
ഇത് പിന്നൊണെങ്കി അല്ല കസിനാ റിലേറ്റീവ്സാ
ആഹ് ഓക്കേ റിലേറ്റീവ്സ് ആണ് ആ ശരി ആ പിന്നെ എന്തൊക്കെന്ന് അപ്പ ഇന്ന് ഫുഡും കാര്യങ്ങളൊക്കെ അവിടെണ്ടാവും നല്ല അടിപൊളായിയി
ആ ഫുഡ് ഉച്ചക്ക് സദ്യാ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു ഹെ പിന്നെ അതുപോലെ പുടവ പുടവ കൊടുക്കുന്ന ഇന്ന് തന്നെയായിരുന്നു അപ്പൊ ചെറുക്കന്റെ വീട്ടിന്ന് പെണ്ണിന്റെ കല്യാണ ഞങ്ങളെ അപ്പൊ ചെറുക്കന്റെ വീട്ടിന്ന് പുടവയും കൊ അപ്പോ ചിപ്സ് ഐറ്റംസ് ഒക്കെ
ആ ഓഹോ അക്കെ കഴിഞ്ഞോ ഓ വയറ് സെറ്റാണ് നല്ല മഴ സ്വീറ്റ്സ് നല്ല അടിപൊളി ഫുഡ് ആ എല്ലാം കൊണ്ടും സൂപ്പറാണ് അപ്പ ഇനി ഇനിന്ന് ലൈറ്റൊക്കെ മാത്രം നോക്കി യാ മതില്ലേ അതുകൂടെ അവിട തന്നെ ആവോ
നൈറ്റും ഇവിടെത്തന്നെ ഹെൽദി പ്രോഗ്രാം നൈറ്റില ഇനിപ്പ ആറുമണിയൊക്കെ ആകുമ്പം അതിന്റെ പരിപാടിയായി തുടങ്ങും.
ആ അതെ അപ്പൊ നല്ല ഇതൊക്കെ ഉണ്ടാവൂല്ലോ പാട്ടും ഹൽദിക്ക് നമ്മൾ ഉദ്ദേശിക്കണത് പൊടികളൊക്കെ എറിഞ്ഞ് അങ്ങനെയല്ലേ? അല്ലെ ഹൽദിന്ന് നിങ്ങൾ പറയുന്ന അതല്ലേ നമ്മളെ ഹോളി പോലെ. ആ ഡാൻസ് ഒക്കെ ഉണ്ട് ഡാൻസ് ഒക്കെ നല്ല കളിക്കുവോ? ഓ പിന്നൽ ആ പിന്ന കേറി കളിച്ചോ. കിട്ടുന്ന അവസരങ്ങളാണ് കേറി കളിച്ചോന്ന് പറയ.
അവര് പറഞ്ഞുകൊണ്ടിരിക്കുകയായി രുന്നു കളിക്കാൻ സ്റ്റെപ്പ് പടിപ്പിക്കാൻ വരണം പിടിക്കണം എന്നൊക്കെ
ആ അതെ അത അങ്ങനെ പറ്റത്തില്ല കാരണം സ്കൂൾ ലൈഫ് ലൈഫ് ഒക്കെ ഒന്ന് ഒന്നും കൂടെ റിക്കവർ ചെയ്യാലോ ആ സ്റ്റേജിലൊക്കെ ഒന്ന് കേറുമ്പോ.
ആഹ് പക്ഷെ ഞങ്ങള് പറഞ്ഞ ഇതില് ഞങ്ങള് കളിക്കുന്നില്ല വേണെങ്കി ഏറ്റവും അവസാന കലാശകൊട്ട് വേണെങ്കി കെറിക്കോ
ആ കലാശക്കോട്ട് അത് അത് എന്റെ കസിന്റെ കല്യാണംല്ലായത് ഞങ്ങളൊക്കെ കളിച്ചു. അപ്പം ഒരുപാട് ഇങ്ങനെ കുറച്ചൊക്കെ ഒരു ഇത് ഉള്ളവരുണ്ടാവുമല്ലോ നല്ല ആഗ്രഹം ഉണ്ടാവും കളിക്കാന് പക്ഷേ എങ്ങനെ
ആ അങ്ങനെ അങ്ങനെത്തൊരു നമുക്ക് വരും കേറ അവസാനം പിന്നെ അലംമ്പിടാനാണെങ്കി നമുക്ക് ഓക്കെ കൊഴപ്പ ഇല്ല. ആ അതല്ല കല്യാണം കല്യാണപെണ്ണാണെങ്കി ഭരതനാട്യം എം എ ഭരതനാട്യമൊക്കെ കഴിഞ്ഞ പുള്ളിയാ. അപ്പൊ ഭരനാടം മോഹിനിയാട്ടം കുച്ചിപ്പിടി ഫുൾ പരിപാടി പുള്ളിക്കാരിക്കെ ചെയ്യുന്നതാണ്. പുള്ളിക്കാരുടെ ഫ്രണ്ട്സും എല്ലാം വന്നിട്ടുണ്ട് അപ്പ അതക്ക കളിക്കുന്ന പിള്ളോരാണല്ലോ അപ്പൊ അവരുടെ ഒപ്പത്തിന് നമ്മളെ എത്തൂല ഒരിക്കലും. അപ്പൊ അതുകൊണ്ട് അതാ നമ്മുടെ ലെവല ആവുമ്പോ നമുക്ക് കളിക്കൻ ഒരു കുഴപ്പ ഇല്ല. പക്ഷെ ഇതന്ന് പറയുമ്പോ ഭയങ്കര ഭയങ്കര കളിക്കാരുടെ കൂടെ നമ്മള് നടന്ന കഴിഞ്ഞാൽ ശരിയാവുന്ന കാര്യുണ്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങള് നൈസാട്ട് സ്കൂട്ടായി.
ആ എന്താറിയോ കലാശക്കോട്ടിൽ കേറി
ആ അതാ കലാശക്കൊട്ടവുമ്പോഴത്തേക്ക് ആരാണ് എന്താണെന്ന് അറിയത്തില്ല അതൊന്നും നമ്മള എങ്ങനെ വേണലും കേറി എന്ത് വേണമേലും ചെയ്യാം ഒരു പ്രശ്നല്ല അതാ. അങ്ങനെ പറഞ്ഞു ഞങ്ങളിരിക്കുക ഇപ്പൊ പിള്ളേര് റിഹേഴ്സൽ ചെയ്തൊണ്ടിരിക്കുന്നു.
ഫങ്ഷൻസ് ഒക്കെ ഒരുപാട് ദിവസൊക്കെ ഉണ്ടാവോ ഇങ്ങെ ഹൽദി ആയിട്ടും ഇനി എന്താ
ആ ഞങ്ങള് ആ ബ്രൈഡ് റ്റു ബി ബ്രൈഡ് റ്റു ബി കഴിഞ്ഞു സേവ് ഡേറ്റും കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ബ്രൈഡ് റ്റു ബി ഇന്നലെ ബ്രൈഡ് റ്റു ബി ആയിരുന്നു.
ആണല്ലെ അതാണേ ഇപ്പത്തെ കല്യാണക്കിലേക്കന്ന് പറഞ്ഞാല് ഒരാഴ്ച പരിപാടിയാണ് ഒരാഴ്ച ഡ്രസ്സ് വേണം ഒരാഴ്ചക്കുള്ള ഫുഡ് വേണം ഓ ഫുൾ ഗ്രാൻഡ് ആണ് എല്ലാരും. ഇനി മിഡിൽ ക്ലാസ്കാരായാലും പിന്നെ ലോ ക്ലാസ്കാരായാലും എല്ലാവർക്കും ഉണ്ട് ഇത്രയും സംഗതികളൊ ഞങ്ങള എവിടക്കക്ക് തരാ അങ്ങനെ തന്നെ.
വടക്കൻേ ഏരിയാണോ ആണോ ആ അ നിങ്ങളടെ കാര്യം പറയണ്ടേ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട പിന്നെ നിങ്ങടെ ഗ്രാൻഡ് ആണല്ലോ നിങ്ങള് പിന്നെ ചിക്കൻ മട്ടൻ അതിൻ്റെക്കാ പുറത്ത് കിടക്കുന്ന ആളുകളാണല്ലോ.
അതെ അതെ അതെ ആ സത്യം പക്ഷെ ഞ എനക്ക്ട്ടോ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സദ്യ അത് നമ്മള് അങ്ങനെയ നമുക്ക് കിട്ടാത്തൊരു ഫുഡാ അത്. നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കല് കുറവുവേ
അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഭയങ്കര ഇത് ഈ സദ്യ എന്റെ ഇതുപോലെ എന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള അവരൊക്കെ എങ്ങനെപ്പോഴും പറയും അവർക്ക് സദ്യ കഴിക്കാൻ ഭയങ്കര താല്പര്യണെന്ന് ഇങ്ങനെ പറയും കാരണം നിങ്ങള് എപ്പോഴും മട്ടനും ചിക്കനൊക്കെ
അതെ അതെ പക്ഷെ എന്താ റിയോ ഒരു കാര്യം പറയണ്ടേ നിങ്ങള് ണ്ടാ ക്ക് ണാടേസ്റ്റ് ണ്ടല്ലോ അത് ഞങ്ങള് ണ്ടാക്ക്യാ കിട്ടൂല നമ്മൾ ട്രൈ ചെയ്യും പക്ഷെ എന്തോര ആ പായസത്തി ത്തിനും ആ സദ്യക്കും ആ ഒരു കറിക്കൊ
ഞങ്ങള് ഞങ്ങൾ തെക്കൻ ഞങ്ങള് തെ തെക്കൻകാരുടെ സദ്യ എന്ന് പറയുമ്പോം ഇച്ചിരി ഗ്രാൻഡ.
ആ ഗ്രാൻഡാണ് അഅ് ശെര്യാ ഇൻക്കതാട്ടോ ഇഷ്ടം പക്ഷെ നമ്മള് ബിരിയാണി മന്തിക്കണെ നമുക്ക് കൊർ ച്ച്കഴിഞ്ഞാത്തന്നെ വെറു പ്പു വരും അതൊരു മടിപ്പ് ചെറിയ മടിപ്പ് വരും പക്ഷെ ഇതിനത് വരൂല ഇപ്പം എത്രയാലും കയ്യ്ക്ക നമ്മളൊക്കെപ്പം പണ്ടൊക്കെ ഓണം വ ന്നാൽ ഫ്രണ്ട്സ് നെ അങ്ങട്ട് വിളിക്കും എടീ എന്താടീ സുഖാണോ ചോയിക്കാനൊക്കെ കാരണം എന്താന്നൊ അമ്മളെ അങ്ങനെങ്കിലും വിളിച്ചാലോ ഓണ ഇവരെ വീട്ട്ക്ക് വരാന് ആ അതെ അതേ അ പ്പൊ അങ്ങനെക്കായാണ് പണ്ടത്തെ ഫ്രണ്ട്സിലൊക്കെ അപ്പം തപ്പി പിടിക്കും പറ്യാ ഓണം വിഷൊക്കവുമ്പളേ ഞ ഞങ്ങളെ വടെക്കെ ആവുമ്പോ പിന്നെ കൊറേ ആൾക്കാരും ഇപ്പം ഓണആലെങ്കിലും കൂടെ ഈ കടായി ചോറൊക്കെ വെക്ക്ണോരൊക്കെണ്ട് ഇവിടെ നെയ്ചോറ് കടായൊക്കേ വീട്ടില് സദ്യക്ക് പക കരായിട്ട് സദ്യനിപ്പോ ഒരൊറ്റ ന്യൂക്ലിയർ ഫാമില്യൊ ക്കെണങ്കി അവർക്ക് റിസ്ക്കണല്ലോ കൊറേ ഇണ്ടാക്കാണല്ലോ ത്ക്ക് ആ അ തെ ഇത് മൊത്തത്തിലൊക്കവുമ്പോ ഓരോര്ത്തർക്ക് ഓരോ ഉപ്പേര്യൊക്കെ അങ്ങനെ ഇണ്ടാക്കൊക്കെ ചെയ്യാ പക്ഷെ ഇത് ഇവരു മാ മാത്രള്ളൂ അപ്പം ഇവര് എന്തെയ്യും പെട്ടെന്ന് വാ നെയ്ച്ചോറും കടായിയും ആക്കിട്ട് വെക്കും അതെ ആ എളുപ്പത്തിന് എള്പ്പത്തിനുള്ള പരിപാടികളൊക്കെ പിന്നെ എന്താ എന്തേ വർക്ക് ചെയ്യുന്നുണ്ടോ പ്പൊ
എ ഞാൻ ഹോസ്പിറ്റൽ സ്റ്റാഫാ ലാബ് വർക്കെയ്യുന്നു ഇപ്പ പോന്നിലേ ഇപ്പൊ ഫ്രീ റസ്റ്റ് എടുത്ത് ഇപ്പം ആ അല്ലെ ഇപ്പ ഞങ്ങള് ഇങ്ങനെ പീ റെസ്റ്റെടുക്ക് ന്നു കൊറച്ച് നാള് വർക്കൊക്കെ ചെ യ്തതോണ്ട് പയ്യെ റെസ്റ്റിലായി നി ഇപ്പം എങ്ങ
അപ്പൊ അങ്ങനെക്കെ പോവുന്നു ല്ലെ അആ ആ അവടെ എങ്ങനെ പിന്നെ സെയ്ഫാണേ മഴക്കെ പെയ്താല് ഓക്കെള്ള സ്ഥല്ത്തെക്കനെയല്ലേ നിങ്ങള്
ആ കൊഴപ്പൊല്ല വെള്ളം കേറത്തില്ല ഇല്ലല്ല അങ്ങനത്തെ പ്രശ്നൊ ഞങ്ങള് പടിഞ്ഞാറൻ ഏരിയാ
എങ്ങനേ
പടിഞ്ഞാറൻ ഏരിയാ കടലിന്റെട്
ആ ഓക്കെ അപ്പൊ നിങ്ങക്ക് എങ്ങനെ എങ്ങനെ ഇത് വരൂലേ ബുദ്ധിമുട്ടുണ്ടാവൂലേ
ഇല്ലാ വല്ല്യ സീനില്ലാ പിന്നേ എടയ്ക്കെടക്ക്ക്കൊക്കെ എന്തേലും പ്രശ്നങ്ങളൊക്കെ വരും അത് അത്രയും വെല്ല്യ പ്രശ്നല്ലാ
ആ അല്ലാ നമ്മളെ കയിഞ്ഞ പ്രളയത്തിനൊക്കെ എന്തെങ്കിലും വീട് മാറേണ്ട അവസരോ അങ്ങനെക്കെ വന്നിരുന്നോ
ഇല്ലില്ലില്ലില്ല ഞങ്ങള് ഞങ്ങളെ ഉണ്ടായിരുന്നൊള്ളൂ സെയ്ഫ്
ആ സെയ്ഫായിട്ട്ല്ലേ ങാ എന്നാലും നമുക്കൊരു ടെൻഷനാ
ടെൻഷനും കാണും ആ മഴ പെയ്യ്ന്തോ ഓ അയിന്റെതായ ടെൻഷനും കാര്യങ്ങളൊക്കെണ്ട് നമ്മുക്ക് പിന്നെ ന്തായാലും വെല്ല്യ പ്രശ്നം ഇല്ലാതെക്കങ്ങനെ പോയിരുന്നു
അതെ യതെ യതെ യതെ പിന്നെന്ന് പർഞ്ഞ നമ്മക്ക് അവിടെ നിന്ന് നമ്മളെ സ്ഥലല്ലേ അങ്ങനെ പെട്ടെന്നങ്ങട് മാ റാനും തോന്നൂലല്ലോ
തോന്നത്തില്ല നമ്മളെ ത്ര എന്തെങ്കിലൊക്കെ വന്ന് കഴിഞ്ഞാലും ഏ ഏതൊക്കെ പറഞ്ഞാലും നിക്കാൻ പറ്റോ അത്രയും നമ്മള് നിക്കും ഉം തീർച്ചയായിട്ടും പക്ഷെ നല്ലെ ഇപ്പ നല്ല മഴണ്ട് അവിടെ മഴയുണ്ടോ നെക്കും
ഇല്ല ല്ലെയ് ഇപ്പ മഴയിലെയ് ഇവിടെ ഇപ്പം രാവിലെ നല്ല രാവിലെ തൊടങ്ങിയ മഴ ഒരു ഉച്ച വരെ ണ്ടായിരുന്നു ഇപ്പം ദാ പ്പം പൊറത്തൊക്കെ നല്ലെ നല്ല വെയില് ഇല്ലെങ്കിലും ഒരു വെളിച്ചം വെച്ച് വരുന്ന്ണ്ട്
അതേങ്കി ഉച്ച ഉച്ചവരെയും കൊഴപ്പല്ലായിരുന്നു ഉച്ചക്ക് ഞാനീ കേറിതൊട്ട് വന്നത് വന്നപ്പഴ്ത്തേക്കും വരെയും പ്രശ്നൊന്നുല്ലായിരുന്നു ഇവിടെ ഫംഗ്ഷൻ ആഹ് ഇപ്പം ഈ ഫംഗ്ഷൻ തൊടങ്ങാൻ വേ ണ്ടി ചെർക്കന്റെ വീട്ട്ന്ന് ആള് വര്മ്പഴും കൊഴപ്പല്ലായിരുന്നു വന്ന് പ്രോഗ്രാമെല്ലാം സെറ്റെയ് ത് കഴിഞ്ഞേഞ്ഞപ്പം തൊടങ്ങിയ മഴയാ അത് ഞങ്ങളിവിടെ ഡാൻസ് കളി ഞങ്ങളൊരു കസിൻ ചെർക്കൻ അവന്റെ ഉടുപ്പ് മൊത്തം നനഞ്ഞു അതും ഒരു പിങ്ക് ഷെയ്ഡുള്ള ഉടുപ്പായിരുന്നു അപ്പം നനയുമ്പഴെത്തേക്കും നന നന്നായിട്ട് എടുത്തെറിയാൻ പറ്റുന്ന് അവൻ പിന്നെ ഡ്രയറ് വെച്ച് ഒണക്കൊണ്ടിരിക്കുന്നു അവൻ അത് പറഞ്ഞപ്പം അവനെ പറഞ്ഞത് ഡാൻസ് കളിക്കുന്ന കാര്യം പറഞ്ഞപ്പം അവൻ പറയ ചേച്ചിയുടെ ഡാൻസ് ആഹ്‌ ഈ സമയം ഈ നല്ല കാര്യ സമയത്ത് മഴ പെയ്യുമ്പോൾ നമുക്ക് ദേഷ്യം വരുന്നത് പിന്ന ഇപ്പൊ നമ്മളെ ഡ്രസ് ആ മേക്കപ്പും സെറ്റ് ആയിട്ടൊക്കെ വരുമ്പത്തേക്കും മഴയും കൂടെ പെയ്ത് കഴിയുമ്പ നമ്മടെ ഫംഗ്ഷൻ നടക്കുന്നത് പിന്നെ ഹൽദിയുടെ ഫംഗ്ഷൻ നടക്കുന്ന സ്റ്റേ ഓഡിറ്റോറിയം സെറ്റ് ആക്കിട്ടിരിക്കുവാ അത് കൊറച്ച് അപ്പുറത്തോട്ട് പോകണം അപ്പ ഇനി അപ്പൊ അങ്ങോട്ട് പോകുമ്പോ വീണ്ടും നനയുവല്ലേ
ആഹ്‌ വീണ്ടും നനയുവല്ലെ അതെ അതെ അതന്നെ കൊറച്ച് അങ്ങോട്ട് പോകു വാണല്ലേ ഇപ്പൊ വ വണ്ടി സൗകര്യക്കല്ലേ അവിടെ ആഹ്‌ അതെല്ലെ എങ്ങനെയണ്ട പിന്നെ ഫ്രണ്ട്സിലൊക്കെ ആയിട്ട് കൂടാറുണ്ടോ ഇതുപോലെ ഫിലിംസ് ഒക്കെ ഏത് കണ്ടു ഏത് ഫിലിം ലാസ്റ്റ് കണ്ടേ
ഞങ്ങളെ ഇപ്പൊ അവസാനം കണ്ടത് ഇത് ദൃശ്യം ത്രീ കണ്ട് കറുപ്പും കണ്ടിട്ട് നിക്കുന്നു വീട്ട് ഞങ്ങളെ ബാ പിന്നെ ചിന്ന ചിന്ന യാസയെ കാണാൻ പോണോന്നുള്ളരു പ്ലാനിങ് നിന്നെയാ പക്ഷെ ഇതില് രണ്ടു പേർക്ക് ബാലൻ കാണാ ണോന്നുണ്ട് അപ്പൊ അതിലൊരു കൺഫേം അല്ല അപ്പൊ നാലെ തിങ്കളാഴ്ച അതിനെ പോകണോന്നും പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞിരിപ്പുണ്ട്. സൂപ്പറായിരുന്നു ദൃശ്യത്തിനേക്കാളും നല്ലതു കറുപ്പായിരുന്നു.
ആഹ്‌ എല്ലാരും പറഞ്ഞു ദൃശ്യ ഇപ്പൊ എന്ത ഇപ്പ അങ്ങനെ ആയി പോയില്ല ആ കാരണം വിചാരിച്ച അത്ര അങ്ങോട്ട് വ
ദൃശ്യവേ ഫോർറങ്ങാൻ വേണ്ടിട്ട് അവരെ ചുമ്മാ അങ്ങ് ലാഗ്- ച്ചിട്ടതെങ്ങണ്ട ആ കാരണം ബോറ്
വ ആഹ്‌ അല്ലെങ്കിൽ അവരെ വണ്ണും ടുവും വെച്ചിട്ടങ്ങ- നിർത്തണ്ടായിരുന്നു അത് സ്റ്റോപ്പ്യ്യേണ്ടായിരുന്നു ഫുൾ ആയിട്ട്
ടു വെച്ചിട്ട് നിർത്തേണ്ട കാര്യ ഉണ്ടായിരുന്നോള്ളു അല്ലെങ്കിൽ പിന്നെ വെറുതെ ഇറക്കി വെറുതെ കളഞ്ഞേക്കുവാ ആ വലിച്ച് നീട്ടി എഴച്ച് കൊണ്ട്
ലാസ്റ്റ് ഇങ്ങട്ട് ഒന്നുമില്ലാത്ത രീതിക്കണ്ട ആയി തീരുപ്പ് അത് ചിലപ്പോ ഫോറ് നമ്മളെ വിചാരിക്കാ ഉഷാറായിട്ട് ഇറങ്ങാൻ ചാൻസ് ണ്ട് ഇവ്ടടുത്തൊക്കെ ഏറങ്ങോ ചെൽപ്പം അതാവും. ആ അതായിരിക്കും അത് ജിത്തു ജോസഫ് സാറന്നെ പറയ്ന്നുണ്ട്. ഇന്റർവ്യൂക്കെ പ്പൊ ഞാൻ ഇങ്ങനെ ജസ്റ്റ് നോക്കിയപ്പോ അങ്ങനെ പറയുന്നുണ്ട് അവര്. തേഡ് അത്ര നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത് പോവണ്ട എന്നുള്ള കാര്യം. കാരണം അവരെന്നെ വെച്ചത് അങ്ങനെ ആയിരിക്കും ചെലേപ്പൊ.
ആ അത് അത് കാണുമ്പോഴേ അറിയാം. കാണം ഫസ്റ്റ് എന്റെ കൂടെ എന്റെ ന ത്തൂനായിരുന്നു വന്ന പുള്ളിക്കാരി കണ്ടിട്ട് ബോറടിച്ചിട്ട് പറഞ്ഞ് എനിക്കിതാണെങ്കി എന്തുവാടീ ബാ നമുക്ക് എറങ്ങി പോകാടി ന്നും പർ
ഓഹ് ദൃശ്യം നമ്മള് അത്രയും എക്സ്പെക്റ്റെയ്ത് പോണ മൂവിയാണല്ലോ. കാരണം വൺ ടു ഒക്കെ കണ്ട സ്‌ഥിതിക്ക്. ആഹ് അതെ അതെ അതെ തെ.
എന്തോ
വിളിക്കാ വിളിക്കാ.
ആഹ് വിളിക്കാം.
ഓക്കെ ഓക്കെ.
ഓക്കെ ശരി.